ഹലോ
ആ ഹലോ കേക്കലേ
ആ കേക്കണ് അസ്സലാമു അലൈക്കും നല്ല വർത്താനം മം നല്ല വർത്തനം എന്താ അവിടത്തേക്ക് വർത്തനം
നല്ല അങ്ങനെ പോണ് ചായൊക്കെ കുടിച്ചോ
ആ ചായക്ക കുടിച്ച് അവിടെ കുടിച്ചോ
ഓ കുടിച്ച് എന്താന് ചായക്ക് കടി
ചായക്ക് ദോശ
ആ
മം നിങ്ങൾ അവിടെ നിങ്ങളവിടെ എന്തോന് കടി
ഇവിടെ പത്തിരി
ആ എന്ത പണികളൊക്കെ കഴിഞ്ഞോ
ഒന്നുല്ല ഇനിയുമുണ്ട് കൊറച്ചു കൂടി പണിയുണ്ട് തുടക്കാനൊക്കെ ണ്ട് നിങ്ങളെ പണി കഴിഞ്ഞോ
ഉം ഇല്ല കഴിഞ്ഞില്ല അടുക്കളയില പണിയൊക്കെ കഴിഞ്ഞ് പുറത്തെ തുൊടക്കാനൊക്കെ ഉണ്ട് ആ ഫുഡ് ഉണ്ടാക്കി കറി അടുപ്പത്ത് വെച്ചണ് കറി ആവാണ്ട്
ആ ആ എന്താ സ്പെഷ്യൽ
മം ഇന്ന് കാര്യായിട്ട് സ്പെഷ്യൽ ഒന്നുമില്ല കറി മീന് അങ്ങനത്തെനെയള്ളു
മം
ഇങ്ങൾക്ക് എന്താ ഒരു സ്പെഷ്യൽ ഇണ്ടോ
സ്പെഷ്യലൊന്നും ഇല്ല ചോറും കറിയും അതൊക്കെന്നെ ആയിട്ടുള്ളൂ മഴ ഉണ്ടോ അവിടെ
മഴ ഇന്നില്ല മഴ ഇല്ല മിനിഞ്ഞാന്ന് നല്ല മഴയേനി ഇന്നും ഇന്നലെയും കുറവാ
ആ ആ ഇവിടെയും അങ്ങനെന്നെ ഇന്നും ഇന്നലെയും അധികം ഇല്ല മിനിഞ്ഞാന്ന് നല്ല മഴണ്ടായിരുന്നു ഇന്നലെയും കുറവുണ്ട്
ആഹ്
പഠിക്കാണോ
അല്ല പഠിക്കേനി ഇപ്പൊ പഠിത്തൊക്കെ കഴിഞ്ഞ് ടി ടി സി എയ്നി ഉം പിന്നെ എക്സാം എഴുതി നിക്കുകയാണ്
റിസൽട്ട്
നിങ്ങള് പഠിക്ക റിസൽട്ട് വന്നില്ലാ എവിടെ പഠിക്ക നിങ്ങള് പഠിക്ക ആഹ്
പിന്നെ എന്തെങ്കിലോ കോഴ്സ് എടുക്കണംന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്കാ
ആഹ്
കുറച്ച് കൂടി പഠിച്ചിട്ട് വർക്കിന് കയറാന്ന് വിചാരിച്ചത്
ആഹ്
ഇങ്ങള് പോവ്ണ്ടോ ഇഞ്ഞി വർക്കിന്
ഉണ്ട് ഇനി എന്തെങ്കിലും വർക്ക് കിട്ടാണെങ്കി പോണം അല്ലെങ്കിൽ മോൾണ്ട് ചെറിയ മോൾണ്ട് മോളു കുറച്ച് വലുതായിട്ട് നോക്കാന്ന് വിചാരിച്ച്
ആഹ് അങ്ങനെ മോള് ചെറുതാ നഴ്സറി പോവാനായിണ്ടാവൂലലെ
നഴ്സറി പോവ്ണ്ട് ഓള് ഇപ്പന്നാരെ പോവൽ തുടങ്ങിയിട്ടുള്ളു ഭയങ്കര മടിയാണ് പോവാൻ നമ്മൾ തന്നെ വാണം വാശി യാഹ്
ഏഹ് എപ്പളാ വരാ ഇഞ്ഞി
ഇനി ഒരു മൂന്നര ആവും വരണമെങ്കില്
ആഹ് അവിടെ എടുത്താണോ നെഴ്സറി
ആഹ് കൊറച്ച് പോവാണ്ട്
നടന്ന് പോവലാ
വണ്ടിക്കന്നെ നടക്കാൻ ദൂര ഉള്ളൂ എന്നാലും വണ്ടിക്കാ എന്നും നടക്കാൻ കഴിയില്ല വിചാരിച്ച്ട്ട് ചെറിയ മോൾലേ ചെറിയ മക്കൾ
ഫുഡ് ഒക്കെ കൊണ്ടോവല
ആഹ് ഫുഡ് കൊണ്ടോവലാ
അതുകൊണ്ട് ഇങ്ങളെ പണി രാവിലെ നേരത്തെ കഴിയാൻ മതിലെ
ആഹ് അടുപ്പത്തില് ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിയും ഓക്ക് വേഗം ഇണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ്
ഉം എന്താ ബുക്കൊക്കെ വായിക്കുവോ നോവല് ഇതൊക്കെ
ബുക്കൊന്നും അങ്ങനെ വായിക്കലില്ല കുറവാണ് ഇങ്ങള് വായിക്കേണ്ടോ
ഉം നോവൽ ഒക്കെ കിട്ടിയാ വായിക്കും സ്കൂൾക്ക് പോകുമ്പോളൊക്കെ വായിക്കേണ്ടയ്നി ഇപ്പൊ പിന്നെ ലൈബ്രറി ഒന്നും അങ്ങനൊന്നും കിട്ടൂല ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ എന്തെങ്കിലും നോവലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വായിക്കും വായിക്കണ ഇഷ് ആഹ് ആഹ് ഉം ട്രാവലൊക്കെ ചെയ്യേണ്ടോ
ഓഹ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊറത്ത് പുറത്ത്ക്കൊക്കെ പോവും വൈകുന്നേരൊക്കെ
ആഹ് ആഹ് അവിടെ അടുത്തൊക്കെ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇണ്ടാവൂല്ലേ
ഉണ്ട് ങ്ങള് പോവലില്ലേ
ആഹ് ഒഴ്വ്കിട്ടുമ്പളൊക്കെ പോവും
ആഹ്
പൊതുവേ ദൂരത്ത്ക്കൊന്നും പോവൂല ഇവിടെ അടുത്ത്ക്കൊക്കെ
ട്രിപ്പ് പോവലില്ലേ
ആഹ് എങ്ങനെ എന്തെങ്കിലും എന്തൊക്കെ പരിപാടി ഒക്കെ ഉണ്ടാവുമ്പോ അങ്ങനെ പോവും ഫാമിലി ആയിട്ടൊക്കെ അല്ലാതെ വെറുതെ അങ്ങനെ അങ്ങനെ പോവലൊന്നുല്ല മ് ഉം
വെക്കേഷൻ ആയിട്ട് ടൂറൊന്നും പോയില്ല
വെക്കേഷന് ആഹ് ഇവിടെ എടുത്ത്ക്കൊക്കെ പോയിണ് ഒന്ന് രണ്ടു പ്രാവശ്യക്കെ പോയിണ്
ഉം ഉം അവിടെയൊക്കെ നല്ല കഴിഞ്ഞ മാസം നല്ല ചൂടൊക്കെ ഉണ്ടായിനോ? ഹലോ
കുറവുണ്ട് ഇപ്പൊ മഴക്കാലം
ആഹ് ഉം വണ്ടിയൊക്കെ ഓടിക്കോ സ്വന്തായിട്ട്
വണ്ടി ഓടിക്കും വണ്ടി ഉള്ളോണ്ട് ഇങ്ങനെ എങ്ങോട്ടേലൊക്കെ പോവാ
ആഹ് ഇല്ല ഞാൻ ഓടിക്കൂല
ഓടിക്കാൻ താല്പര്യല്ല
ഓടിക്കാൻ താല്പര്യണ്ട് പക്ഷെ പഠിക്കണം എന്നും വിചാരിച്ചും പഠിക്കണം പഠിക്കണംന്ന് ആഹ് പേടിയാണ് പേടിയാണ് പഠിക്കാനായിട്ട് നോക്കിയില്ല പഠിക്കണം
വീട്ടില് വണ്ടി ഇണ്ട് പക്ഷെ അയ്മ്മക്കണ് നോക്കിയില്ല ഉം
ഉം വീട്ടിൽ ഇണ്ടെങ്കിൽ പഠിക്കാൻ സുഖാണല്ലോ
ആഹ് ആഹ് പിന്നെന്താ ചെടികളൊക്കെ കുഴിച്ച് മ നടുവോ പഠിപ്പിച്ചിട്ടില്ല ഹസ്ബന്റുണ്ട് ഹസ്ബന്റിന് ഒഴിവൊക്കെ വാണം ഒഴിവ്ണ്ടാകുമ്പോ ഞമ്മക്ക് ഫ്രീ ഉണ്ടാവൂല ആഹ് പണിക്ക്‌ പോകല്ലേ
എപ്പളാ വരാ രാത്രിയാവോ
വൈകുന്നേരം രാത്രി ഒരു അഞ്ചണി അഞ്ചര ഒക്കെ ആവും ഉം ഇങ്ങളെ മേ മേരേജ് കഴിഞ്ഞതാ
ഇല്ല കഴിഞ്ഞീല
ഉം ഉം ഇനി എന്താ എന്തെ കോഴ്സിന് എന്തെലും നോക്കാ ചെ ആഹ് ചെടിയൊക്കെ കുഴിച്ചിടേണ്ട് കൊർച്ച് ചേലേപ്പം നോക്കും നല്ലോ അയ്മകന്നെ നല്ല നോ ക്കണം എന്നാലേ ഇണ്ടാവൊള്ളൂ
ഉം തന്നെ
ചെലേപ്പം നോ കുയ്ച്ചിടൊ ആഹ് ആഹ് നിങ്ങളൊക്കെ കുയ്ച്ചിടോ
ഞാൻ കുഴിച്ചിടലൊന്നുല്ല ഉമ്മക്ക് കുഴിച്ചിടല്ണ്ട് ഞമ്മക്ക് പിന്നെ അതൊക്കെ മടിയാണല്ലോ
ആഹ്
ഉം ഉം
കുക്കിംങ്‌ ഒക്കെ ചെയ്യോ നല്ലോ
കുക്കിംങ് ഉമ്മ ഇണ്ടാവുമ്പ ഉമ്മന്നെ ചെയ്യല് ഉമ്മല്ലാത്തപ്പ ചെയ്യാന്നല്ല മടിയായി
ആഹ് ആഹ്
ഉമ്മ എങ്ങോട്ടെങ്കിലൊക്കെ പോവാണെങ്കില് ചെയ്യും കേക്കൊക്കെ ആദ്യൊക്കെ ഇണ്ടാക്കൽണ്ടായിരുന്നു പിന്നെ അയ്മലങ്ങനെ ചെയ്യും ഇണ്ടാക്കലില്ല
പണ്ടൊക്കെ ഉണ്ടാക്കല് ഇണ്ടായ്നു
ആഹ് ഓരോ പട്ത്തു ഇതൊക്കെ ആയോണ്ട്
അപ്പോ പോവാനുണ്ട് പിന്നെ ഉണ്ടാക്ക
ആഹ് ക്ലാസ്സി പോവലേനോ ആഹ് പോവലേതോ അതോഓൺലൈൻ ആയിട്ടേനിയോ
ക്ലാസ്സിൽ പോവലേനിയു നിങ്ങൾ ഡിഗ്രി ചെയ്തതാ
ഇല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞത പ്ലസ് ടു കഴിഞ്ഞാട്ട് ടി ടി സി ഇട്ത്തതാ
ഏഹ്
ഡിഗ്രീ ഇട്ത്തി ഒരു വർഷത്ത
ആഹ് ആഹ്
സ മോണ്ടി മോണ്ടിസർ ടി ടി സി ഏനി
ആഹ് ആഹ് ആഹ്
ഉം
അങ്ങനെ അവിടെ എടുത്തേനോ ക്ലാസ്സൊക്കെ ഓൺലൈനേനോ?
തേനി അല്ല ഓഫ്‌ലൈൻ
ആഹ് ആഹ്
ഉം
ഡിഗ്രി എടുക്കണ്ടോ?
ഡിഗ്രി എടുക്കണം. ഇതിപ്പോം നാട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഡിഗ്രീ ഓൺലൈൻായിട്ട്ങ്ങനെങ്കിലും നോക്കണം വിചാരിക്ക്ണ്ട്.
ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യലായിക്കുലെ?
ആഹ് ആഹ് പിന്നെന്താ എപ്പഴാ ഉച്ചക്ക് ഫുഡ് കയിക്കല് നേരത്തെ കഴിക്കുവോ?
രണ്ട് മണി രണ്ടേരൊക്കെ ആവും. നിങ്ങളപ്പളാ കഴിക്കല്? വേം കഴിക്കൊ?
ഇല്ലേ ഞങ്ങള് രണ്ട് മണി രണ്ടര എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ടെ കഴിക്കോള്ളൂ. ഉം
ഒറ്റ കൈക്കുലെ കൈക്ക വേറാരോണ്ടാവോ ആടെ?
ആഹ് വടെമ്മണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ രണ്ട് സിറ്റ് സിസ്റ്റർമാര്ണ്ട് ണ്ടൊക്കെണ്ട്.
ആഹ് ആഹ്
ഉം ഉം ഉം
ഒര് ക്ലാസ്‌ലും പോവ് ല?
അല്ല ഒരു ക്ലാസ് പോണില്ല ക്ലാസ്സ് കഴിഞ്ഞതാ പ്പോ വീട്ട് നിക്കല.
ആഹ് ആഹ്
ഉം പിന്നെന്താ എവിടെങ്ങള് ഡിഗ്രി ഡിഗ്രി അവ്ടെ എടുത്തന്നെയ്നി ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ടവ്ടെട്ത്ത അടുത്ത നെയ്നി ഡിഗ്രി ന്റെ അവ്ടെ എട്ത്തന്നെയ്നി പോവല് ഡിഗ്രിക്ക് ക്ലാസ്?
ആഹ് രണ്ട് ബസ് കേറണം ഒരു മണിക്കൂറൊക്കെ ട്രാവല് ണ്ടാവും. രാവിലെ ഒരു ഏയര ആവുമ്പോ പോവും. പിന്നെ ഉച്ച വരെ ക്ലാസ് ഉണ്ടായ്നൊള്ളു. ഇപ്പൊ മൂന്ന് മണിയാവ്മ്പം വീട്ടിലെത്തും ഒരു നാല് മണിയൊക്കെ ആവ്മ്പം
ഉം ഉം എന്തെങ്കിലും കായിക പ്രവർത്തനത്തിലൊക്കെ ണ്ടാവേണ്ടോ? ആർട്സ് സ്പോർട്സ് അങ്ങനെ ന്തെങ്കിലും?
ഞാൻ അവ്ട്ന്ന് ഒന്നിനും കൂടിട്ടോ ഒന്നൂല്ല.
ഇഞ്ഞി സ്കൂള്
ഞാന് വിളിക്കാട്ടോ ന്റെ ഇമ്മ വിളിക്ക്ണ്ട്.
ആഹ് ആഹ് ആഹ് ശരി ന്നാല്